ഹലോ
ആഹ കേക്ണില്ലേ
ആ കേക്കുന്ന്ണ്ട്
ന്താണ് ജോലിയിലാ
ഇല്ല ജോലിയൊക്കെ കഴിഞ്ഞു
ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറുതെരി
ആഹ വെറുതെരിച്ച മോനൊക്കെ പറഞ്ഞയച്ച് ആഹ അത് പറയാന്ണ്ടോ നീക്കാൻ തോന്നണ്ടേ
ഇപ്പം എന്തൊരു വെയിലേനി ഇപ്പാ വേനലിന്റെ അനുസരിച്ചുള്ള മഴ പെയ്യുന്നില്ല
ഇല്ലല്ല ഇതിപ്പോ രണ്ടു ദിവസം വെയിലാണെങ്കിൽ ഒരു ദിവസം മഴ അങ്ങനെ ഉള്ളു
മഴ ഇല്ല മഴ രാവിലെ പെയ്യുമ്പൊ ഒരു കൊറച്ചു നേരം അത് പെയ്തിട്ട് പിന്നെ അത് നി ക്കണ്
ആ ഇന്നലെക്കൊ ഉച്ചവരെ പെയ്തി ട്ടുള്ളു പിന്നെ പെയ്തിട്ടുല്ല ആ ഉം
പെയ്യാണെങ്കിൽ നല്ലോം പെയ്യത്തോട്ടെ എത്തും പണി കടന്നുറങ്ങിയീനി ഇത് പെയ്യൂല്ല ആ വെയിലറച്ചു വെയിലറച്ചുല്ലാ പറഞ്ഞ മാതിരി
ആഹ
ഇന്നട്ട് എന്തൊക്കെയാണ് ഫുഡൊക്കെന്ന എന്താണ്ടാക്കിയെ
രാവിലെ ദോശയും കടലിണ്ടാക്കി
അല്ലെ ഫുഡുകളൊക്കെ ഇണ്ടാക്കോ ഫുഡുകളൊക്കെ ഇണ്ടാക്കോ
ആഹ് അങ്ങനെ തട്ടിയും മുട്ടി തിന്നണ്ടേ
തട്ടിയും മൂട്ടി തിന്നണ്ടല്ലേ മന്തിയൊക്കെണ്ടാക്കുവോ
മന്തിയൊന്നുണ്ടാക്കൂല ബിരിയാണ് ണ്ടാക്കിട്ട് എത്രയിട്ടും ശെരിയാവുന്നില്ല നിർത്തി പരിപാടി നി
അക്കെ അപ്പൊ പുറത്തുന്ന് എങ്ങനെ ഓ
അതാണ് പിന്നെ രണ്ട് രണ്ടുമ്മാരും നല്ല ഉസാറാക്കി വെക്കും രണ്ടുമ്മാരും നല്ല ഉസാറാക്കി വെക്കും പരിപാടിണ്ടാവുമ്പോള്‍ ഓലെ വിളിക്കും വെക്കാന്
ആഹ അങ്ങനെ ഞാൻ വെക്കും മന്തിയൊക്കെ ഞാന് ഇന്നോട് ഒരുപാട് ആൾക്ക അക്കറിയോ ചോദിക്കണ് മന്തിയൊക്കെ എങ്ങനെ ഉണ്ടാക്കല് ചോയിക്കുമ്പോള്‍ ഞാനൊക്കെങ്ങെ പറഞ്ഞ്കൊടുക്കും മന്തി എങ്ങെണ്ടാക്കലൊക്കെ ഞാന വല്ലാണ്ട് അതുപോലൊക്കെണ്ടാക്കും മന്തി അടിപൊളിയാട്ടോ നമ്മൾ പുറത്തിന്ന് വാങ്ങ്ണ മന്തിന്റെ അതെപോലത്തെ മന്തി ഞാൻണ്ടാക്കും
ഏ ഇങ്ങളെങ്ങനെ ഇണ്ടാക്കൽ
ഞാന്‍ നമ്മളെ മന്തിക്കണ്ടല്ലോ നമ്മളെ ചുവപ്പായിരിണ്ടല്ലോ ചോന്ന കളറേ ആ അരിയാണ് ഏറ്റവും ബെസ്റ്റ് ആയത് അത് വാങ്ങിക്കൊടുന്നിട്ട് നമ്മള് ചെറിയ ചുടുവെള്ളത്തിലാക്കിട്ട് നമ്മള് അതിലിട്ട് ഒരു മുക്കാൽ മണിക്കൂറോളം അതിലിട്ട് വെക്കണം മ്മക്ക് ആദ്യം ഒരു പ്രിപ്പ അതിനനുസരിച്ചട്ടാ നമ്മള് ചെയ്യാ ഏത് കാര്യം അപ്പൊ എന്നിട്ട് പിന്നെ ചിക്കന് വാങ്ങാ അതിന് ഒരു കിലോ കോഴിക്ക് ഒരു ഒന്നര കിലോ ചിക്കന് മതി ചിക്കന് കൊണ്ടോന്നിട്ട് വലിയ കഷ്ണമാക്കി വെട്ടിക്കൊണ്ടുവരാ വെട്ടികൊണ്ട് വന്നിട്ട് അതിലേക്ക് നമ്മൾ നല്ലോം കഴുകി വെക്ക അരി വെള്ളത്തിലിട്ട് വെക്കണം ഇവിടെ കഴുകിയെടുത്തിട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അതിനൊക്കെ പേസ്റ്റ് പിന്നെ നല്ല ജീരകത്തിന്റെ പൊടി പെരിചീരകപ്പൊടി കാശ്മീരിമുളക് പൊടി ഗരം മസാലപ്പൊടി മന്തി മസാലപ്പൊടി മാഗി ഗി ഗ്യുബ് മാഗി ക്യൂബ് ഒക്കെ ഒ ഒന്നിട്ടാ മതി അയിക്ക് മന്തി മസാല ഒക്കെ ആവശ്യത്തിനൊക്കെ ആവശ്യത്തിന് ഇട്ട്കൊടുക്ക എല്ലാ പൊടികളും ചിക്കൻ എത്ര എടുക്കണേ അതിനനുസരിച്ച് ഇട്ട്കൊടുക്കാ പിന്നെ കളർ കി കത്താൻ വേണ്ടി ഒരു കാശ്മീരി മുളക് പൊടി നല്ല കളറുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കളറിന്റെ ആവശ്യ
അന്റെ എല്ലാം നിറള്ള കാശ്മീരിയ ഉം
നല്ല നറള്ള കാശ്മീരി ആണെങ്കിലും കളർ അത്ര നല്ലതല്ലല്ലോ നമ്മുടെ ശരീരത്ത്
ആ ആ
പിന്നെ ഇട്ടില്ലെങ്കിൽ പിന്നെ നമ്മുക്ക് അത് ഇട്ട് കൊടുക്കാം ഒരു മന്തിക്ക് ചുഖപ്പ് കളർ കിട്ടാൻ വേണ്ടീട്ട് നമുക്ക് കളർ പൊടി കളർ വെള്ളം മറ്റേ കളറുണ്ടല്ലോ നമുക്ക് കടയില് സൂപ്പർ മാർക്കറ്റിന്ന് കിട്ടുല്ല അതൊക്കെ ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോ ഈ കാശ്മീരിമുള ക് പൊടി ഇട്ട് പൊരിച്ചിട്ട് കളറില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാം എന്നിട്ട്
എന്ത് ബീ ചിക്കനാണോ ഇങ്ങള് പറഞ്ഞ കളർ ഇട്ട്ങ്ങണ്ടതാക്കാന്
ആഹ് ചിക്കനിക്ക് മുളകുപൊടി കാശ്മീരി മുളകുപൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാ അല്ലെങ്കിൽ ഒരു ലേശം കളറുണ്ടല്ലേ നമ്മള് ഫുഡ് കളർ ഇതി ചേർത്ത് കൊടുക്കാ പിന്നെ എ പിന്നെ നമ്മള ഗ്രാമ്പൂ ഏല ക്കായി വട്ട പിന്നെ അതൊക്കെ ഇട്ട് പിന്നെ കുരുമുളക് മണില്ലേ കുരുമുളക് പൊടി ഇട്ടൊടുക്ക കുരുമുളക് മണിയാലും നല്ലതാ പിന്നെ മണി ഇട്ടൊടുക്ക പൊടിഇട്ടൊടുക്കാ പിന്നെ എന്താ പറയാ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണ്ണം കൊഴച്ച് വെക്കാ അത് വേറെ പൊടികളൊന്നും വേണ്ട ക കോൺഫ്ലവർ അങ്ങനത്തെ പൊടികളൊന്നും ഇട്ടൊടുക്കരുത് പിന്നെ ഒരു ഒട്ടി പിടിച്ചോണ്ട്ടുക്കും ഇട്ടൊടുത്തിട്ട് അവിടെ വെക്ക നട്ട് നമ്മള് ചോറിനുള്ള വെള്ളം വെക്കാ തോറ് തിളപ്പിച്ചുറ്റും ഞാൻ അടുപ്പത്ത് ഉണ്ടാക്കണതാണ് എട്ടോ പറയണത് കുക്കറുണ്ടാക്കണെളു ഉണ്ടാക്ക അടുപ്പത്ത് ഉണ്ടാക്കുമ്പോ നമ്മൾ അങ്ങനെ ഉണ്ടാക്കണെ അപ്പൊ അടുപ്പത്ത് വെള്ളം വെ വെച്ചിട്ട് വെള്ളം തെളക്കണ സമയത്ത് വെള്ളത്തിക്ക്‌ നമ്മള് ഒരു നമ്മളെ കറുപ്പ് നാരങ്ങ ഉണ്ടാവൂലേ കറുപ്പ്നാരങ്ങ ഇട്ടൊടുക്ക ഏലക്കായായി പട്ട പൂവ് ഇട്ടൊടുക്ക സൺ സൺഫ്ലവർ ഓയിൽ ഇട്ടൊടുക്ക സൺഫ്ലവർ ഓയിയില ഒക്കെ ഇട്ട് പാർന്ന് കൊടുത്തിട്ട് വെള്ളം തിളക്കണ സമയത്ത് നമ്മള് ഉപ്പ് ഇട്ടൊടുത്താല് വെള്ളം തിളക്കണ സമയത്ത് നമ്മള് അരി ഇട്ട്കൊടുത്ത് നമ്മളൊരു മുക്കാ ഭാഗം വേവിച്ചെട്ക്ക വേവിച്ചെട്ത്തിട്ട് മാറ്റി വെച്ചിട്ട് ട്ട് പിനേ വേറൊരു പാത്രം അടുപ്പത്ത് പരന്ന പാത്രം അടുപ്പത്ത് വെക്കാ ആ അട്പ്പത്ത് ചെമ്പൊക്കെ ഉണ്ടാവൂല്ലേ ആ ചെറിയ ചെമ്പാ ചേർ കൊർ ലേശം ആൾക്കാര്ണ്ടെങ്കി ലേശം ചെറിയ ചെമ്പ് മതി തോന ആൾക്കാര്ണ്ടെങ്കില് വെല്ല്യ ചെമ്പ് വാണ്ടി വരും
ആഹ്
അടുപ്പത്ത് വെച്ചിട്ടയ്ക്കമ്മള് സണ്ണു സൺഫ്ലവർ ഓയില് ഒയ്ച്ച് ട്ട് ത് ചിക്കനൊന്ന് പൊരിച്ച്ട്ക്ക
ആ ചട്ടിയിലിട്ടുംങ്ങാണ്ട് ഉം
ട്ട് ചിക്കനൊന്ന് പൊരിച്ചെടുത്തിട്ട് ഒരു കാൽ വ ഒരു അര വാ ഒരു മുക്കാ ഭാഗം വെ ഫ്രൈ ചെയ്തിട്ടീട്ട് ഒന്ന് മറിച്ചിട്ടൊട്ക്കാ മറിച്ചിട്ടൊടുത്തിട്ട് പിന്നെ നമ്മള് ചോറ് വേവിച്ചെടുക്കൂലേ ചോറ് വേവിച്ചത് നമ്മള് അയ് ‌ ഇട്ടൊട്ക്ക മുഗൾകൂടെ ഇട്ടോട്ത്ത്ട്ട് പിന്നെ മന്തി മസാലേം മാഗി ക്യൂബ് ഇങ്ങനെ ചെറുതാക്കിന്നുൾ ഏ ഇട്ടൊട്ക്കാ മാഗി ക്യൂബ് ഇട്ടൊട് ത്തിട്ട് പൊടി ഇട്ടൊഡ്ക്കാ പിനത് ലെയ്റ് ലെയറായിട്ടാ നമ്മള് ഇങ്ങനെ ഇട്ട് കൊട് ത്ത്ട്ട് മുഖൾല് പിനെ പിനെ നമ്മള് പൊരി പൊരിച്ച് കഴിഞ്ഞ് നമ്മള് ചോറ് ഇടുന്നേന് മുന്നേ പോ ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ ആ സമയത്ത് നമ്മളെന്തെയ്യണം അയ്ത്തെ എണ്ണ ഇണ്ടാവോലൊ സണ്ണ് അതൊരു പാത്രത്ത്ക്ക് ലേശം മാറ്റി ചോറ് ലാസ്റ്റ് നമ്മൾ ചോറിന് മുകൾ കൂടെ ഒഴിച്ച് കൊടു ക്കാനാ അപ്പ കളറ് കിട്ടാൻ വേണ്ടീട്ട് ആ എണ്ണന്റെ ട്ടേസ്റ്റ് ഇടോ ചിക്ക - ചിക്കനൊക്കെ ആ ടേസ്റ്റുണ്ടാവും അയ്ന് വേണ്ടിട്ട്
ആ കളർ നമ്മള് ലാസ്റ്റല്ലേ ഒഴിക്ക്യാ ഫുഡില്
കാ കളർ ലാസ്റ്റെനൊയ്ക്കാ ലാസ്റ്റ് മുകൾക്കൂടൊയ്ച്ചൊട് ക്കലാണ് അതിനാണ് ഈ എണ്ണാന്ന് ഞാൻ പറയണത് ഈ എണ്ണേല്ണ്ടാവും ആ കളറ് പ്പളാ ആ എണ്ണന്റെ ട്ടേസ്റ്റ് വെരൊള്ളൂ ആ ചോറിന് മന്തിന്റെ ടേസ്റ്റ് വരു വരൂള്ളൂ അങ്ങനെ ഫുള്ള് മുകൾക്ക് ഇട്ട് കൊട്തിട്ട് ഇനി ഇപ്പൊ പച്ചമുളകിന്റെ സോസ് ഒക്കെ ന്നമുക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കില് ഞമ്മള് ലാസ്റ്റ് - ഇട്ട് കൊടുത്തന് ശേഷം ചോറൊക്കെ ഇട്ട് കൊടുത്തന് ശേഷം പച്ചമുളക് ണ്ടാവല്ലോ- പച്ചമുളക്തിന്നെ വട്ടത്തി ഇങ്ങനെ കുത്തി കൊടുക്ക ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞാണ്ട്. ഇഞ്ചി വെച്ചടുക്കുക ആ ചോറിന്റെ മുകളില് പിന്നെ നടുക്കൊരു ചെറുതായിട്ട് ഒരു വട്ടത്തിന് ചെറിയ -ചെറിയൊരു കുയി ആക്കിട്ട് നമ്മള എന്തെങ്കിലും ഒരു- ചെറിയ പാത്രത്തിൽ ഞമ്മളെ കണലെടുത്തിട്ട് അ നടുക്ക് വെച്ച കൊടുത്തിട്ട് അ- തണ്ണഴച്ച കൊടുക്ക തണ്ണഴച്ച പട നൾ മൂടിയടടുക്ക- പിന്നെ തുറന്ന നോക്കി പിന്നെ ഇരുപത് മിനിറ്റ് അടുപ്പത്തെടെ കടന്നു കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന നോക്ക- അടിപൊളി നമ്മളെ പുറത്തുന്ന് വാങ്ങണം അതെ മന്തി അയക്കാരം. ആ കളർ വച്ച കൊടുക്കണംട്ടോമ്മള് എ ബാക്കി വെച്ചി ആ കളർല്ലേ? ഹ എണ്ണ അത് അയിക്കോഴിച്ച കൊടുക്കണം എന്നിട്ട് നമ്മുടെ മൂടല്ലേ ർക്ക് വച്ചിട്ട് ചിലതൊക്കെ പറയാനും മറക്കാണ്. പിന്നെ അങ്ങനെയൊക്കെയാണ് മന്തി ഉണ്ടാക്കലേ ബിരിയാണിയോട്നക്ക് അത്ര ഇന്ട്രെസ്റ് - ബിരിയാണി നിക് ഇഷ്ടല്ല.
ആ എനിക്ക് സാധന ഉണ്ടാക്കാം പക്ഷെ എനിക്ക് മ - ബരിങ്ങാട്ട ഇഷ്ടം ബിരിയാണി തിന്നാന് ട്ടൊ. ഉണ്ടാക്കാനല്ല തിന്നാന്. തിന്ന നല്ല ഇഷ്ട.
കബ്സയത് നല്ല എളുപ്പമാണ് അത് ണ്ടാക്കിയെടുക്കാൻ.
ആ പണ്ടിട്ട ഇവിടെ പെരുന്നാക്ക് വെറു കബ്സേനി ആ കബ്സ ഇറങ്ങിയ ടൈമില്- നാലഞ്ചു പേര് ആ നാലഞ്ചു പേരുന്ന ആള് കപ്സ കൊണ്ടിരിക്കുന്നു. ഉമ്മാന്റെ പരീക്ഷണം ആ ആ- ആ
കബ്സക്കു രസാ മറ്റേ ച ചുകപ്പാരിയ- മന്തിക്കൊക്കെ ഫ്രൈഡ് റൈസ് ണ്ടാക്കണെങ്കിൽ അ വെള്ളരി. പിന്നെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നണ വെള്ളരി ആ അത് ഉടഞ്ഞു. അപ്പ ഒരുപാട് നേരം അ ഞമ്മൾ നല്ലോ നോക്കി നിക്കണം അന്നെ ആ ചോറ് ഒന്നിനും പറ്റൂല്ല. ഇങ്ങക്ക് മൻ മറ്റേതാവുമ്പോ അത് അത് ഇതായി വരുള്ളു അതായ നമ്മള എത്ര വേവിച്ചാലും അതാണ്. ക്ഷെ നല്ല രസണ് ഇവിടെ മക്കക്കൊക്കെ ഭയങ്കര ഇഷ്ടാ ഇവിടെ മക്കക്ക് ഭയങ്കര ഇഷ്ട.
ആ ഫ്രൈഡ് റൈസ് ഞാൻ അങ്ങനെ തിന്നലില്ലേനെ പക്ഷെ ഞങ്ങള് ഒരു പ്രാവശ്യോ- കൊർച്ച് മുമ്പ് ഒര് രണ്ടെല്ലാം മുമ്പറ്റാ ഒരല്ലറ്റോ ഞങ്ങള് ടൂർ പോയിനി ഊട്ടീക്ക്- അപ്പൊ അവിടുന്ന് ഒരു മലബാറെ ഹോട്ടല് കണ്ടീനു അവിടെ കേറി രണ്ട്- ണ്ടേസ ഞങ്ങള് അത്രങ്ങള്
ഐക്ക് ചില്ലി ചിക്കനും കൂടി ആയിട്ടുണ്ടെങ്കി അടിപൊളീകാരം.
എന്തൊരു
അ ഫൈഡ്രൈസുംചില്ലി ചിക്കനും- നല്ല അടിപൊളിയാ അതിപ്പൊ നമ്മള് ഇവിടെ മഞ്ചേരിയൊക്കെ റെസ്റ്റോറന്റിലൊക്കെ പോയര്ന്നാ പിന്നെ ഇന്നാള് ഞമ്മക്ക് മീറ്റപ്പ്ണ്ടായിനി. ആ മീറ്റപ്പിന് ഞാൻ പോയപ്പോ മഞ്ചേരി റെസ്റ്റോറന്റി പോയിട്ട് ഞാനത് വാങ്ങി കഴിച്ചിട്ട് എന്തരു രസണ്ടായിന് അറിയോ. കഴിച്ചിട്ടും കഴിച്ചിട്ടും പിന്നിം പിന്നിം ഇങ്ങനെ കഴിക്കാൻ തോണ്അ.
ആ പി അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കുവ പക്ഷെ എനിക്ക് ബിരിയാനിങ്ങാട്ടി എപ്പ എനിക്ക് രസം തോന്നിയ- ഇതാ ഫ്രൈഡ്രൈസാ ങ്ങനെ വിചാര്ച്ച് പരുന്നാക്ക് ഇണ്ടാക്കണോ ഇണ്ടാ
ഇവിടെ എന്റെ മോളുണ്ടാക്കും നല്ല അടിപൊളിയാ യിട്ട്. ഓള് അവിടെ പുറത്ത് പോയിനി അപ്പൊ അവിടെ ഈ പാകിസ്ഥാനി യാളൊക്കെ ഇണ്ടാവുഅല്ലോ ഓലെ റൂമിന്റെ അടുത്തൊക്കെ ഓരെല്ലാർക്കും ഒരു ഒരു കിച്ചണാണ്. എല്ലാർക്കും ഒരു കിച്ചണാ പച്ചണ ഒന്ന് റൂമുകളൊക്കെ വേ വേറെ വേറെ ആയിട്ടുള്ള റൂം എൻട്ടോളവ്ടുന്ന് പഠി ച്ച്. എന്ത് ടേസ്റ്റാന്നറിയോ ഓള്ണ്ടാക്കിട്ട്. ഓല്ണ്ടാക്കി കൊടുത്താണ് ഇബാൾക്കും കൊടുക്കും പറഞ്ഞ്. ഇബട്ന്നിപ്പൊ ഇബളെ ഹസ്ബന്റിന്റെ ചെങ്ങായി മാരൊക്കെ വന്നപ്പൊ എന്നിട്ട് ഓള് ഉണ്ടാക്കി കൊടുത്തേലോ ഇത് ആരുണ്ടാക്കിയതാ ഇത്ര കാലായിട്ട് ഇങ്ങൻത്തെ ഭക്ഷണം ഞാൻ കഴിച് ട്ടില്ല ട്ടോ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് പർഞ്ഞ്. ന്നിട്ടോള്ബ്ടെ വന്നിട്ട് ഇണ്ടാക്കിട്ട് ഇന്റെ രണ്ടാമത് തോരോര് ഭയങ്കര ഇഷ്ടായി ഔ എന്ത് രസം ഇത്ര ടേസ്റ്റ് ഉള്ള ഭക്ഷണം എന്ത് രസ ഭക്ഷ ഓരൊക്കെ നല്ല ടേസ്റ്റില് ഉണ്ടാക്കുഅല്ലോ, എല്ലാ സാധനങ്ങളും ഇട്ട് ഞമ്മളെ എന്ത പറ കറക്റ്റ് സാധനത്തൊക്കെ വാങ്ങിട്ട് ശരിക്കും അറിയില്ല അങ്ങനെല്ലെ ഇണ്ടാക്കലാ ഓൽക്കൊന്നും ആ കാര്യത്തിൽ ഒരിതുണ്ടാവില്ലല്ലോ
മറ്റുള്ള ആളുകൾക്ക്. എന്ത് ഇണ്ടാക്ക്യാലും എല്ലാ സാ സാധനനും ഉണ്ടാക്കും പറഞ്ഞ്. ഓള് പ്രസവിച്ചട്ക്കാണ് ഒന്ന് വയ്റ്റ്ല്ണ്ടായിനി ഇപ്പം പ്രസ വിച്ച്ന്നൊക്കെ പറഞ്ഞാണ്ട് ഫോട്ടൊക്കെ വിട്ടീനി ഭയങ്കര ഓൽക്ക് പോന്ന പ്പോല് കരയേനി പറ്യ ഇവള് പോന്ന്ട്ട് രണ്ടു മാസവിടെ നിന്നിട്ടുള്ളൂ. ഭയങ്കര ഇതായിട്ട് എല്ലോട്ത്ത്ക്കു പോവും ഇവല് രാത്രിയാണ് ഡ്യൂട്ടി അപ്പൊ ഓല് രാവിലെ ഇണ്ടാവൂല അല്ല രാവിലെ ടും ഉണ്ടാവുള്ളൂ. രാവിലെ ഓല് കടന്നുറങ്ങും രാത്രി ഉണ്ടാവുള്ളൂ ഭയങ്കര രസായിന് എന്നിട്ട് ഇവലെ റൂമിലൊക്കെ പോവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും അതായിനി ഓൽ ഓലെ പണി പുറത്ത്പോവ രാവുള്ളൂ രാത്രി പകലൊന്നുംല്ലല്ലോ ന്ന അയ്ക്കോട്ടെ ശരി ന്നാല്
ആഹ് എന്നായിക്കോട്ടെ